കേൾക്കാമോ
കേൾക്കാം കേൾക്കാം
ആഹ് ഊണെക്കെ കഴിഞ്ഞോ
ഈ സമയത്ത് ചായന്റെ സമയമായില്ലേ.
ആഹ് ഓ ഞാൻ ടൈം നോക്കിയില്ല
ചായന്റെ പരിപാടില
ആഹ്
അഞ്ചു മണി ആയില്ലേ. ഇന്ന് ബേക്കറി കാര്യമായിട്ട് ഒന്നുമില്ല ബേക്കറി
ആഹ് ഹാ
വേറെ എന്നാ മഴയുണ്ടോ നാട്ടില്.
ഉണ്ടണ്ട് അയ്യോ നല്ല മഴയാ
ആണോ ഇവിടെ ഇതുവരെ ഒരു മൂന്ന് മണി വരെയൊക്കെ ഉണ്ടായിരുന്നു.
ഉം
ഇപ്പ തോർന്നു രാവിലെ തുടങ്ങിയ മഴ തന്നെ ആയിരുന്നു ഇന്ന്. ആണോ
ഉം എന്ത് ചെയ്യാ, വേറെ അല്ലെ എന്താ ചെയ്യാനാണെങ്കിൽ മഴ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് എങ്ങോട്ടേലും പോവാൻ പറ്റുമോ ഒന്നുമില്ല.
ആഹ് അല്ല മഴ മഴ പെയ്തില്ലെങ്കിലും, വയ്യ നമുക്ക് അടുത്ത വർഷത്തേക്ക് വെള്ളം വേണമെങ്കിൽ ഇത് ഭൂമില് താഴ്ന്നിട്ട് വേണം
ഉം ഇയ്യോ ഇവിടെ ഭൂമി താഴാനുള്ള വെള്ളം ആയി ഒരാഴ്ചയായിട്ട് ഇവിടെ തുടർച്ചയായിട്ട് മഴയാ
ആണല്ലേ ന്നാ നമ്മക്ക് മഴ കുറവാട്ടോ
ഉം
ഉം
തുണി ഉണങ്ങട്ടെ ഇല്ലേ നനഞ്ഞ്
ആ തുണി ഒണങ്ങത്തില്ലാന്നേ അതാണ് പാട്
മഴയും വെയിലൂടായിരുന്നേൽ പിന്നെ കൊഴപ്പില്ലായിരുന്നു
മ് എന്നാലും ഒരു ഇച്ചിരിന്നേരം അകത്തിരിക്കാൻ പറ്റ്കേല്ല അപ്പഴേക്ക് ഇത് പുറത്തേക്ക് എടുത്തിട്ടപ്പോഴേ തൊടങ്ങും മഴക്കാറ് കേറാൻ
അതെ തുണി എടുത്തിട്ടില്ലേൽ മഴക്ക് പെയ്യണ്ട
ആഹ് ആ
തുണി എടുത്തിടാ നേക്കി ഇരിക്കാ മഴക്ക് പെയ്യാൻ ആഹ് ഹി ഹി
ഇതാ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചിടലന്നെയാ പണി
അതാ
വേറെന്നാ ചായപരിപാടിയെന്നും ആയില്ലേ
ഇവിടെ കഴിഞ്ഞു ചായ പരിപാടി ഒക്കെ ഇവിടെ കഴിഞ്ഞു
ഓഹ് കഴിഞ്ഞോ
ആഹ് ഇവിടെ അമ്മ മാത്രേ കുടിക്കുള്ളൂ ചായ വേറെ ആരും കുടിക്കൂല
ഓ ഓ എന്നാ ചായ മാത് ഉണ്ടോ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടോ
ആഹ് റസ്ക് ഉണ്ട്
ആഹ് കട്ടൻചായയും റസ്ക്കും മഴയും നല്ല കോമ്പിനേഷൻ ആഹ് സുഖിച്ചിരുന്നു കുടിക്കാം
അതെ അടുക്കള പുറത്തിരുന്ന്
ആഹ് അടുക്കളപ്പുറത്തിരുന്ന്
എന്തോ തണുക്കാണ് അതാണ് ഇടുക്കിലേയൊക്കെ തണുപ്പാ ഇവിടെ
ഇടുക്കിയിലാണത്
അല്ലെ നമ്മള് പത്തനംതിട്ടയാ പക്ഷെ ഇടുക്കീലെ തണുപ്പാ ഇവിടെ
ആഹ്
ഉ
ഉം
എന്താ ചെയ്യാ എന്നാ തണുക്കുന്നേന് എന്തേലും ഇച്ചിരി വെല്ല്യ ഇച്ചിരി കട്ടിയുള്ള തുണിയിടാന്ന് വച്ചാ അത് നനച്ചാ തൊടങ്ങും അതും ഇല്ല
ഒരു രണ്ട് മൂന്ന് ഡ്രസ്സൊക്കെ അങ്ങ് എടുത്തെടുത്ത് ഇട്ടു
നനച്ച് അവസാനം ഡ്രസ്സില്ലാതെ നിക്കണ്ടി വരും പിന്നെ ഉ രണ്ടുന്നൊക്കെ എടുത്തിട്ടാ ഞാൻ പഠിക്കണം
വാക്ക് എന്നാ
ഞാൻ പഠിക്ക്യാണ്
ഏതാ?
ഞാൻ ഏവിയേഷനാ പഠിക്ക്ന്നെ
ഓഫ് എവിടെയാ
അടൂര്
അടൂര്
ആണോ?
ആഹ് ഞാൻ വർക്ക് ഇപ്പ ചെയ്യ്ന്നില്ല ചെയ്യായ്രുന്നു ഞാന് അക്കൗണ്ടെന്റ്ന് ചെയ്യായിരുന്നു
ആഹ് ഹാ
ഏവിയേഷന്റെ കൂടെ വേറെതേലും കോഴ്സ്ണ്ടോ?
എവിയേഷന്റെ കൂടെ വേറെ കൊർച്ച് ഇല്ല ഡിഗ്രി അതിനകത്തില്ല. ഇല്ലില്ല എട്ടീസം മാത്രേ എട്
ഉം ഞാന് എൻ്റെ എന്താണ് ജേഷ് ഠൻ്റെ മോൾക്ക് എവിയേഷൻ ചെയ്യാൻ നല് നല്ല താല്പര്യണ്ടന്ന് പർഞ്ഞായിര്ന്നേ അപ്പൊ നമ്മള് ഏവിയേഷൻ വിത്ത് ബി ബി എ ആയിരുന്നു നോക്കിയിര്ന്നേ.
ആഹാ
അപ്പൊ അവൾക്ക് അങ്ങനെന്നെ വേണംന്ന് പർഞ്ഞ് അപ്പ അതിന് രണ്ടിനും കൂടെ നന്നായി ട്ട് ഫീസ് വെര്ന്ന്ണ്ട്.
ആഹ് ആഹ് ഓരോത്തട്ത്ത് ഓരോ ഫീസാ പറയെന്നെ കേട്ടോ ഒ ഒരെടെത്ത് തെന്നെ അന്വേഷി ക്കല്ലാ പലയെട്ത്തും അന്വേഷിക്കണം.
അല്ല അവര്ക്ക് ലാംഗ്വേജ് പ്രോബ്ലണ്ടല്ലോ ഇതിന് നന്നായിട്ട് ഏവിയേഷന്ന് കിട്ടണം നൽ നല്ലാംഗ്വേജൊന്ന് ഫ്ലുവൻ്റായിട്ടുണ്ടെങ്കി
ലാംഗ്വേജ് ആ ഇംഗ്ലീഷ് നല്ല ഫ്ലുവൻ്റായിട്ടുണ്ടങ്കി ഇപ്പൊ ഇന്ത്യേ നിക്കനാണെ ഹി ന്ദിം വേണം.
ആഹ് ആഹ് ഹിന്ദിം വേണം അപ്പൊ അവൾക്കതെതെല്ലാം കൂടെ ഒന്ന് സെറ്റാവണന്നുണ്ടെങ്കി ഒന്ന് പൊർത്ത് പോ ണെന്നെന്നെയായിരുന്നു ആഗ്രഹം.
ആഹ് അല്ലെങ്കി മറ്റേ ബാംഗ്ലൂരൊ
ആഹ് ബാംഗ്ലൂര് ഇൻസ്റ്റിറ്റ്യൂട്ട്ണ്ട് എൻ്റൊരു കസിന്റെ മോള് പഠിക്ക്ന്ന്ണ്ട് ബാംഗ്ലൂര് ഇപ്പൊ ഈ വർഷം കഴിഞ്ഞു ഏവിയേഷ് ത്ത് ബി ബി എ ക
അതാവുമ്പം നല്ലതായിരിക്കും ആദ്യൊക്കെ കൊർച്ച് പാടാന്നേലും പിന്നെ പിന്നെ അവര് കവറായത്
ക്ഷെ ഇത് ഫീസ് നമ്മളെ കൊണ്ട് താങ്ങേലാന്നെ
ആഹ് അതാ
എക്സാം ഫീസും ഹോസ്റ്റൽ ഫീസും അല്ലാതെ സെം ഫീസന്നെ വര്ന്ന്ണ്ട് നാല് ലാക്കിൻ്റെ അടുത്ത് വരുന്നുണ്ട്
ആഹ്
നമ്മള് ഇവിടെ നമ്മളെകോളേജിലും ഏവിയേഷൻ വിത്ത് ബി ബി എ ഒണ്ട് പക്ഷെ നമ്മടെ കോളേജ് അത്ര ഇതൊന്നുല്ല
ആഹ്
സെമ് സെമ്മിനാതോന്നുന്നു സെമ്മ് നല്ല പൈ എന്തായാലും പിന്നെ നമ്മുടെ അക്കമേ റൂമിന്റേം ഫുഡിന്റിം എല്ലാം കൂടെ ആവുമ്പോഴേക്കും നമ്മടെ കയ്യല് ഒതുങ്ങേല
അല്ലെങ്കി പിന്നെ എന്ത്യാ അ അവടെ നിന്നോണ്ട് തന്നെ എന്തെലും ചെറിയ ജോലിക്കൊക്കെ ശ്രമിക്ക്‌-
ആഹ് അങ്ങനെ അങ്ങനെ പറ്റണം അത് ഇപ്പ നമ്മള് ആഹ്
പക്ഷേ പാർട്ട്‌ടൈം ആണേലും പുള്ളിക്കാരിക്കു പറ്റൂല്ലല്ലോ കാരണം കോളേജിൽന്ന് വരുമ്പോ തന്നെ ഒരു സമയാ ഹാ
അപ്പൊ പിന്നെ അത് ഒഴിവാക്കി ഒത്തിരി നോക്കിയാള് വീട്ടില് വീട്ടില് വീട്ടല് ഇത്തിരി കുറേ പ്രശ്നൊക്കെ ഒണ്ടാക്കി നോക്കി പക്ഷെ അങ്ങ് ഒ
ഹ ഹ ഹ് അല്ലെങ്കി എന്തേലും ഓൺലൈനിലായിട്ട് വല്ല ഇംഗ്ലീഷ് ട്രെയിനിങ് പ്രോഗ്രാമിന് അങ് ചേരണം
ആ
സത്യം പറഞ്ഞാ ഈ ഏവിയേഷന്റെ കോഴ്സ് ഈ ഏവിയേഷൻ പഠിക്കണന്നൊന്നും ഇല്ല
ഉം ആഹ് ആ ഇല്ല അങ്ങനെ ഒത്തിരി പേര് എന്താണ് ചെയ്തിട്ടുണ്ട് എനിക്കറിയാം
ആഹ്
ഉം
ഡിഗ്രി ഉണെങ്കിൽ ഗ്രൗണ്ട് സ്റ്റാഫ് ആയിട്ട് കിട്ടിയാല് വല്യ കുഴപ്പൊന്നുല്ല
മ് അല്ല ഇപ്പത്തെ ഒരു ജനറേഷനിൽ പെൺമ്പിള്ളേര്ക്കേ അവർക്ക് ഇഷ്ടപ്പെട്ട കോഴ്സാണ് ഏവിയേഷൻ
ആഹ്
കൊണ്ടും അവര് ക്ക്‌ള്ള എന്താണ് മേക്കപ്പ് ഐറ്റംസ് എല്ലാം ആണെങ്കിലും അവരൊരു സ്വപ്നം കണ്ട ഫീൽഡ് ആണത്
ആഹ് കാരണല്ല കിട്ടിക്കഴിഞ്ഞ നല്ല ലൈഫ്
ആഹ് നല്ല ലൈഫ്ന്നേ ആ പണം കൊണ്ട് മൂടുവല്ലയോ കിട്ടണം നമ്മുടെ കയ്യിലിരുപ്പ് പോലെയിരിക്കും
അതെ കഴിവൊണ്ടേ കിട്ടും അതാ കഴിവിലാണ് എല്ലാ കാര്യം
ആഹ്
ചില കോളേജ് പ്ലേസ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന എന്ന്തുവാ അവര് പൈസ കൊടുത്തായിരിക്കും നമുക്ക് ള്ള ജോലി വാങ്ങിച്ചന്നു എന്നിട്ട് രണ്ട് അല്ലേ രണ്ട് വർഷം അല്ലേ ഒരു രണ്ടു മൂന്നാറു മാസം കഴി മ്പത്തേന് അവരെന്തേലും കാരണം പിടിച്ച് നമ്മളെ പറഞ്ഞു വിടുവേം ചെയ്യും.
ഓ അങ്ങനേയൊണ്ടോ? ഇവിടെ ബാംഗ്ലൂര് അവര്ക്ക് നമ്മളുതന്നെ ചെയ്യണം തോന്നുംട്ടോ നമ്മളന്നെ അവിടെ
ഏറ്റവും നല്ലത് അത് തന്നെ നമ്മള് തന് ന്നെ കണ്ടു പിടിച്ചുവാണെങ്കിൽ നമുക്ക് എത്ര ഇയർ വേണേലും ആ ഫീൽഡിൽ വർക്ക് ചെയ്യാൻ പറ്റും. നേരേ, ഇപ്പഴും മറ്റേ ഏജ് ലിമിറ്റ് ഒണ്ടെങ്കിലും ചെലരിപ്പം കല്യാണം കഴിഞ്ഞവർക്കൊന്നും പറ്റില്ല. പക്ഷെ കല്യാണം കഴിഞ്ഞവര് ഓടി അതുപോലൊക്കെ മെയിന്റയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്കും കിട്ടും അറിയുവോ.
ആ
ഇൻഡിഗോയിലൊക്കെ ഇൻഡിഗോല്ല എയർ ഇന്ത്യയിലൊക്കെ ഫുള്ള് അമ്മായിമാരാ.
ഓ
അവര് അവരുടെക്കെ അടുത്ത് ചെല്ലുവാണെങ്കി അത് നമ്മടെ നമ്മടെ മാമൊക്കെ ആ നമ്മുടെ മാമൊക്കെ ആണെങ്കി നമ്മളെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കുന്ന ഒമാനെയറിന്റെ ക്യാബിൻ ക്രൂവാണ് നമ്മുടെ, അവര് ഫാമിലി ആയിട്ട് നടത്തുന്നേ അപ്പം മാം ഇങ്ങനെരു ഇൻഡിഗോയിൽ ഇങ്ങനെ ഇൻഡിഗോ പോട്ടെ എയർ ഇന്ത്യയില് യാത്ര ചെയ്തപ്പോ മിസ്സാ പറഞ്ഞെ അവരൊരുമാതിരി അമ്മായിമാരുടെ കണക്കാണ് എല്ലാ അമ്മായിമാരാ ഒന്നിനേം കാണാൻ ഒരു രസ് ഉ ഇല്ല, എല്ലാം ക്രൂസിന്റടുത്ത് എല്ലാം ഭയങ്കര എന്താ പറ അധികാരം കാണിക്ക
ആ സീനറിട്ടുണ്ടാവവര്.
ആ സീനിയോറിറ്റിയാണ് നമ്മളൊക്കെ എന്തേലും അവരും പക്ഷേ ഈ കൊച്ചു പിള്ളേരൊക്കെ ചെന്ന് കേറുന്ന അവർക്കൊന്നും അറിയൂല്ലല്ലോ. അവർക്ക് പറഞ്ഞു കൊടുത്തല്ലേ ചെയ്യിപ്പിക്കണ്ടേ.
ഇത് എത്ര വർഷത്തെയാ?
എന്റേത് രണ്ട് വർഷം.
ഓ ആ രണ്ട് വർഷം, രണ്ട് വർഷം മൂന്ന് വർഷം എങ്ങാണ്ടാ, എന്തായാലും ഡിഗ്രി മൂന്ന് വർഷം ഒണ്ടല്ലോ.
ഡിഗ്രി മൂന്ന് വർഷം ഡിഗ്രിന്ന് എനിക്ക് ഡിഗ്രിയോടൊന്നും വെല്ല്യ താല്പര്യം പര്യോന്നില്ലാത്തണ്ട്. ഇക്കാലത്ത് ഡിഗ്രി എടുത്താലൊന്നും ഒന്നും കയറ്റൂല.
ആ വന്നു പോവാണോ, വീട്ടിന്ന് വീട്ടില് വന്ന് ഡെയ്ലി വന്ന് പോവാണോ?
ഡെയിലി വന്നു പോവാ, ഡിഗ്രി എടുത്തവരൊക്കെ പപ്പടം വിറ്റ്
ഞാനും.
അവിടപ്പ നമ്മടെ ഇവിടൊരച്ചാനുണ്ട്, അതായത് ബി കോമോ എന്തോ ഡിഗ്രി, ബി ബി എ ഏതാണ്ട് ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായ പുള്ളിയാ ആ പുള്ളിപ്പ ബസ്സ് സ്റ്റാൻഡി പപ്പടം വിറ്റ് നടക്കുവാ.
പുള്ളിനേ മനസ്സിൽ വെച്ചിട്ടാ പറ ഞ്ഞെ പപ്പടം വിറ്റ് നടക്കുന്നെന്ന്.
അല്ല, അതും വേണ്ടല്ലോ, പല ആൾക്കാരും ഡിഗ്രി കഴിഞ്ഞവർക്കൊന്ന് ഗവൺ ൺമെന്റ് സർട്ടിഫൈഡായിട്ടുള്ള ഒരു കോഴ്സ് പഠിച്ചിട്ട് ഗവൺമെന്റു പോലും ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ലെന്ന് പറയുമ്പ
ഇല്ല ഇപ്പം നല്ലത് പ്ലസ് ടു കഴിഞ്ഞിട്ട് നല്ലൊരു കോഴ്സെടുത്ത് പഠിച്ച് ജോലിക്ക് കേറാന്നുള്ളതാണ്.
അതെ ഇപ്പൊ എല്ലാരും പ്ലസ് ടു കഴിഞ്ഞ് ഐ ടി ഐ ൽ എന്തിനാ പോകുന്നേ ഐ ടി ഐ യില് ഒരു വർഷം അല്ലേ രണ്ടു വർഷം പഠിച്ച ഉടനടി ജോലി കിട്ടും
ആഹ് പിന്നെ വേണംന്ന്ന്ന്ണ്ടെങ്കി ഡിഗ്രി വേണെന്നുണ്ടെങ്കി ഓൺലൈൻ ആയിട്ട് ചെയ്യാലോ
ആഹ് ഡിസ്റ്റൻസ് ഡിഗ്രി എടുക്കാലോ
ആഹ്
ഞാനും ഇപ്പോർക്ക വല്ല ഐ ടി ഐ ങ്ങാനും പോയി പഠിച്ചിരുന്നെങ്കി എനിക്ക് ഈ വർഷം ജോലി കിട്ടിയെ
ഇതാണ് ഇക്കര നിക്കുംപ അക്കര പച്ചന്ന് പറയ്ണത്
അതെ ഏവിയേഷൻ പഠിക്കുമ്പം ഓർക്കും യ്യോ ഐ ടി ഐ പഠിച്ച അവിടെ ജോലി കിട്ടും ഇവിടെ എനിക്കൊന്നും ക ണ്ടാവുന്ന് പോലും ഇല്ല നമുക്ക് ഇപ്പം നമുക്കി ഇപ്പ ആണെങ്കി ഇവിടെ ട്രെയിനിങ് നമ്മളെ ട്രെനിങ്ങിന് കൊണ്ടാനുള്ള ഇതാ അത് നമ്മള് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പൊറകേ നടന്നിട്ടാ നമുക്ക് ട്രെയിനിങ്ങേലും തര്ന്നെ
ഉം
നമുക്ക് അത് ട്രെയിനിങ്ങിന്റെ ഡേറ്റ് കിട്ടിയപ്പോഴ എന്തോ ഏറ്റവും വലിയ ഇതെന്നറിയോ ഓണത്തിനാ കിട്ടിയെക്ക്ന്നെ ഓണ ശെ ആഹ് ഞങ്ങറ അ സപ്പോ എയർപോർട്ടിനാത്തിടാ
ആഹ് അവ്ടെ പോയി ചെയ്യാലോ
പഷേ അതൊന്നും അവ്ടെ ചെയ്യൂലല്ലോ